ഹലോ ഞാനാണെ നമ്പര് കോപ്പി ചെയ്ത് വച്ചത് കാണുന്നില്ലായിരുന്നു
ആ
അത് കെടന്ന് തപ്പുവായിരുന്നു ആഹ് എന് ഞാനാണെങ്കി ഈ വാട്സാപ്പ് ഒരു ഫോൾഡറി ആക്കി ഇട്ടേക്കുവാട്ടോ അല്ലാ ഞാനാന്നെ ഈ വാട്സപ്പ് ഒരു ഫോൾഡറി ആക്കി വെച്ചേക്കുവാ അപ്പഴ് ഈ കോള് വന്നാലോ മെസ്സേജ് വന്നാലോ എനിക്ക് അറിയത്തില്ല ഞാൻ അതിനാത്ത് കേറി നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ എന്റെ കയ്യിലിരിക്കുവാ കോള് വന്നപ്പോ പോണ് പക്ഷെ എനിക്കത് കേക്ക അറിയത്തില്ല അറിയാൻ പറ്റത്തില്ല ആഹ് അപ്പൊ ഞാാനത് ശരിയായിക്കൊണ്ടി അതാ ഞാനല്ല ആക്കിയത്
ഏഹ്
എന്റെ കെട്ട്യോന്റെ പേല് രണ്ട് വാട്സപ്പ് ഉണ്ട് എനിക്ക് അപ്പൊ ഈ ബിസിനസിന്റെ ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മുടെ ഗ്രു പ്പിന്റെതേ എപ്പ എടുത്താലും ഇതാ ഇങ്ങനെ വന്ന അപ്പൊ അതടുത്ത് ഒരു ഫോൾഡറിലാക്കി ഇട്ടേക്കുവായിരുന്നു
ആഹ് ആഹ് ആഹ്
എപ്പഴും ഈ ഗ്രൂപ്പിൽ മെസ്സേജ് അല്ലേ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്കൂളിന്റെ അതിന്റെതിന്റെക്കെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മെസ്സേജ് വരുന്നല്ലേ ഇതിനകത്ത അതിന് അ ചെയ്തതാ അത് ഇവിടെ നല്ല വെയിലല്ല തീ കൊളുത്തുന്ന വെയില്
ആഹ് ഇവിടെ എങ്ങാ വെയിലായി ഞാൻ വിചാരിച്ചത ആറീട്ടി പോന്ന
ആഹ് ഞാൻ അവിടെ ചേട്ടനപ്പ വിളിച്ചോ വിളിച്ചിപ്പ വിളിച്ചപ്പൊ പറഞ് ഞാൻ അങ്ങോട്ട് ആഹ് ഞൻ ഇങ്ങോട്ട് വന്നേ ഉള്ളന്ന് ഞൻെ വന്നെങ്കി ചോറെല്ലാം കഴിച്ചി് ഏഹ് അവിടെ ബക്കറ്റിനകത്ത് തുണി കുറച്ച് വെച്ചിട്ടുണ്ടൊന്ന് വിരി ചെക്കാമോന്ന് ആഹ് അപ്പൊ പറഞ്ഞ ആഹ് അത് ഞാൻ കണ്ടാരുന്നു അത് ഞാൻ വിരിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അങ്ങനാ അത് വിരിച്ചായിരുന്നെങ്കി അതിന്റെ ഇപ്പുറത്തോട്ടേ വേറൊരു പക്കറ്റിൽ അത് കുറച്ച് തുണിയി ഒന്ന് കാറ്റടി അതി വിരിക്കുന്ന വിരിച്ചു കഴിഞ് പിന്നെ ഞങ് വെച്ച് അത് കഴിഞ്ഞെന്നെ ഇങ്ങോട്ട വിളിച്ചിട്ട വച്ച് ആ വാഷിംഗ് മെഷീനി കിടക്കാ ഉള്ളത് കിടക്കുന്നത് കഴുകിയതാണോ കഴവാത്ത തന്നെ അ ഇനി രണ്ട പെണ്ണോടെ കഴുകിയാ അത് വിരിക്കാം
ആഹ് ആഹ് ആഹ്
കഴിയുന്നൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കാറ്റടിച്ചാൽ പകുതി വെയില് മതി
ആഹ് ശരിയാ ഉണങ്ങ പകുതി ഉണങ്ങില്ലേ അതിനകത്ത് കിട്ടന്ന്
ആഹ് അതാ ദെവസം രണ്ടു ജോടി പിള്ളേർ മാറും
ആഹ് ആഹ് ആഹ് ആഹ്
സ്കൂളിൽ പോന്ന ഒന്ന് പിന്നെ രാവിലെ കുളിച്ചിട്ട് പോളി കുളിക്കാൻ നേരത്തിന് മുന്നേ ട്ടെക്കുന്നത് അവിടെ ഉരിട്ടിട്ട് വൈകിട്ട് കുളിച്ചിട്ട് വേറെ എടുത്തിടുത്തുള്ളൂ
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മളത് കാണും അങ്ങനെ ഡൈലി കാണും
ഈ വെള്ളയൊക്കെ ആണെങ്കിൽ കരിമ്പേൻടിക്കത്തില്ലയോ
പിന്നെ ശരിയാ കരിമൻ അടിച്ചാ പിന്നെ മോളാണ വന്നപ്പോ യൂണിയ ഭൂമിനെ കരിമൻ അനിച്ചണം പറഞ്ഞു കരിമൻന്റെ ഒരു ഇത്പേടിക്കാൻ കിട്ടുമല്ലോ
കിട്ടു അത് പോന്നത് ഉള്ളതാണോ
ആഹ് എന്തു വന്നാ അങ്ങനെ ഞാനിവിടെ കടയെ കണ്ടന്ന്ച്ചിട്ടൊന്നും കിട്ടിയില്ല മടിക്കത്തും പിന്നെ പോന്നതിന്റെ തലേൽ ഞങ്ങളൊരു കട കയറിയപ്പ അവിടെ ഉണ്ട് പിന്നെ അങ് കൊണ്ടുപോയി അവിടെ കൊണ്ട്വച്ച് കൂത്ത് വെച്ച നോക്കാന്ന് പറഞ്ഞു
അലക്കാൻ എങ്ങനും കൊടുത്തുടായിരുന്നോ അവര് കള ഇങ്ങനെ പോക്കി ചേളത്തരത്തില്ലയോ
ആഹ് ഇവിടെ അങ്ങ് അങ്ങെ ഉുള്ളവരില്ല ഉണ്ടായിരുന്നു ഇപ്പൾ അവർക്കൊന്നും വയ്യ ഇതും ചെയ്യുന്നില്ല
ആന്നോ
ഉം ഉം
ഇവിടെ നമ്മക്കൊണ്ട് മുപ്പത് രൂപ ഒരു ജോഡി മറ്റേ അലക്കി തേച്ച്തരും
ആഹ് ആഹ് ആ ഹ്ആ ഹ്
അങ്ങനെ ഒരു ചെറിയൊരു കട ഇവിടെ ഉണ്ട് നമ്മക്കിവിടെ
ആഹ് ആഹ് ആഹ് ആഹ്.
ഞാൻ കൊച്ചുംങ്ങടെ അല്ലാതെ ഞാൻ കൊച്ചുങ്ങടെ അല്ലാതെ തന്നെ ഇട്ട് യൂയൂണിഫോം അല്ലാതെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്
ആഹ് ആഹ്ആഹ് ഹ
കൊഴ തൊഴി കൊഴുക്കുന്നു ചിലപ്പോഴേ കഴുകുമ്പോ കൂട്ടത്തിയിട്ട് കഴുകുമ്പോഴേ കളറങ്ങാനും പിടിച്ചാലോ
ആഹ് അത് അത് ശെരിയാ
അതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തില്ല ഇക്കാ പറഞ്ഞായിരുന്നു നീ കൊണ്ട് കൊടുക്കണ്ട. അവരെ വെള്ള മുണ്ടൊക്കെ അവടാ കൊണ്ട്‌ കൊടുക്കുന്നെ.
ആഹ് ആഹ്ആഹ്
അതുകൊണ്ട് ഞാൻഅത് കൊടുത്തു
ആഹ് പിന്നെ
നല്ല വെയിലുണ്ട് ഞാനാണങ്കി ഉച്ചയ്ക്ക് ചോർണ്ണാൻ കേറുമ്പം മറ്റേ ദൃഷ്യം സിനിമയുണ്ടല്ലോ
ആഹ് ആഹ് ദൃശ്യം ത്രീയാ
ആ ത്രീയല്ല വണ്ണ് ത്രീ അവിടെ പോയി കണ്ട്
കണ്ട ങ്ങള് ഇവിടെ അതിന് പോവാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഇനി- പ്പ പോവു നൊന്നും ഇല്ലാന്ന്
സ്കൂൾ തുറപ്പിന്റെ തലേന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി പിള്ളരെ കൊണ്ട് കാണി ച്ച് സ്കൂൾ അടവിന്റെ സമയത്ത് വാഴ സിനിമ കൊണ്ട് കാണിച്ചുകൊടു
ഓ ഓ ഓ ഓ ആഹ്
അപ്പൊ പിന്നെ എന്താ പറയാൻ വന്നെ അപ്പൊ ഞാൻ എന്റെ വണ്ണിന്റെ കഥ മറന്നു ന്നുപോയി യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ വരും അത്
അത് ശരിയാ
ഇന്ന്ചോറ് തിന്നുമ്പോ ഇത്തിരിച്ച ഇത്തിരിച്ച കാണും
ആ ഹ്ആഹ് ആഹ് ആഹ്
കുറേച്ചെ കുറേച്ചെ കണ്ട്‌ വെച്ചേക്കുവ
ആഹ് ആഹ്
ഇതെല്ലാം പണ്ടൊത്തെ സിനിമയുടെ അത്രയൊന്നും ഇല്ലന്നേ ഇപ്പോഴത്തെ സിനിമ
അതാണ്
പണ്ടത്തെ പാട്ടൊന്ന് കേൾക്കുമ്പോ തന്നെ ഇല്ല അതേ എന്റെ പിള്ളോരെ വാഴ കാണാൻ പോയപ്പോഴ- അടങ്ങി ഒതുങ്ങിയിരുന്ന് കണ്ട്‌കെട്ടാ ഈ ദൃശ്യം സിനിമ കാണാൻ പോയിട്ട് ഈ പിള്ളര് അടങ്ങിയിരിക്ക കാരണം ഈ പിള്ളേർക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നില്ല പാട്ടും അങ്ങനൊന്നും ഇല്ലല്ലോ
ആഹ് ആഹ്
നമുക്ക് പോവാ നമ്മുക്ക് പോവാന്നും പറഞ്ഞോണ്ടിരിന്നു അവർക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെയുള്ള കഥകയൊന്നും ഇഷ്ടമല്ല
ഇഷ്ടല്ലാ അത് ശെരിയാ
മറ്റേ വാഴ സിനിമ തുടക്കം തൊട്ടൊടുക്കം വരെയും ചിരിക്കാനുണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ് ആഹ്
അത് കണ്ടുകൊണ്ടിരുന്നു ഈ പിള്ളേർ. അത് ആ കൊച്ചു പിള്ളേരെ- ഇടത്തരം പിള്ളേരുടെ കഥാപാത്രങ്ങളല്ലെ. അതല്ല പാട്ടു എല്ല അവർക്ക് ചേരുന്ന പാട്ടുകള്.
ആഹ്. അതന്നെ.
ഇന്നു പോയിട്ട് ഞങ്ങളെ ഇരിക്കൻ സമ്മതിക്കുന്നില്ലായിരുന്നു. കാാണാൻ സമ്മക്കുന്നില്ലായിരുന്നു. രണ്ടിനേം പിന്നെ രണ്ട് അറ്റത്താക്കി പിടിച്ചു.
ആഹ്
നമ്മക്ക് പോവാ പോവാ പോവാ എന്നിട്ട് ഇന്ന് വേഷക്ക്ന്ന് ന്തെല്ലാം ആന്നി പിള്ളാര് നമ്മളാന്നെ നല്ല ക്യൂരിസിറ്റിരിക്കും മൂന്നാംത്തെ ഭാഗം എന്തുവാന്ന്ള്ളെന്റെ കഥ
കാണാന്
ആ അങ്ങനെ പോപ്കോൺ മേടിച്ച് ഒരിടത്ത് ഒത്ക്കി ഇര്ത്തി അപ്പ പിന്നെ അയ്ന്റെ കൂടെ കുടിക്കാൻ വെള്ളം വേണം
അതെതെ വെള്ളം കൊണ്ടയാ അതിയായ്ര്ന്നല്ലേ വീട്ടീന്ന്
വെള്ളം കൊ ണ്ട് പോയി അതവർക്ക് വേണ്ടാ
വേ ഓ വേറെ പൊറതന്ന് വേടിക്കാന്
ഞാനാന്നങ്കി ഇവർക്കൊരു മൂന്ന് നാല് മൂന്ന് നാല് വയസുള്ള സമയത്ത് ഈ ഹോസ്പിറ്റ്ലോ എവിടെങ്കിലും ഒക്ക പോമ്പഴേ രാവിലെ എന്തെന്ന ഈ പൊടീരി ഇട്ടങ്ങ് കഞ്ഞി വെക്ക്യും കഞ്ഞി വെച്ച്ട്ട് മിക്സീലിട്ട് നല്ല അടിച്ച് വെള്ളം പോലെ കുറ് കുറാ
ആ അ അതു
അങ്ങനെ ആക്കി കു ആ മറ്റേ ഈ വെള്ളം നമ്മള് സ്കൂൾലൊക്കെ വെള്ളം കൊണ്ടോന്നാ കുപ്പിയില്ല്യയോ
അ അ ആഹ്
അതിലാക്കിക്കുടിയും ഇവര് അവിടെ ഇങ്ങനൊയിരിക്കും എനിക്കറിയാ ഇവര് രണ്ടും എന്റെ മക്കളല്ല്യയോ ഇവര്റിയ് വിശക്ക്ന്ന് കേട്ടോ അപ്പഴേ ഞാൻ ബാഗ് ഒർന്ന് ഈ കുപ്പി എട്ക്കും ഒരാൾക്ക് അപ്പ പറയും ഇതല്ലാ പിന്നെന്തുവാ ഇതല്ല ഞങ്ങക്ക് വേണ്ട് ഞങ്ങക്ക് കടേന്ന് ഞാൻ പറേ ഇത് കുടി ഇതെ വേഷപ്പിനും ദാഹത്തിനും നല്ലതാ വൈറ്റിലും നല്ല അയ്യോ അങ്ങനെ ഇപ്പൊ ഏ ഒന്ന് രണ്ടാ ക്ലാ ഒന്നാം ക്ലാസ്സിലെക്കെ ആയപ്പഴും ന്നാണ്ടേ എന്റെട്ത്ത് പറായ രാവിലെ ഒര്ങ്ങിറ താണ്ടേ ആ കുപ്പിയോന്നും എട്ത്തോണ്ട് വരണ്ടന്ന് കുപ്പിം കഞ്ഞിം ഒന്നും ഇട്ത്തോണ്ട് വരല്ലേന്ന്
ഉം ച്ച കറിയാൻ കഞ്ഞിയാന്ന്
ആ എന്റെ കെട്ടിയോനറിം നീ ഇതക്കെ എങ്ങനെ ഒപ്പിച്ചൊണ്ട് വര്ന്ന് നമ്മളെല്ലാം പണ്ട് കുഞ്ഞ് പിള്ളേരായിക്കും മ്പന്നെ കുർക്കൊക്കെ കൊണ്ട് പോവത്തില്ലോ ആ ഒര് ശീലം കാരണം ഒരാക്ക് പനി വന്നാ അട്ത്താൾക്കും വരും നമ്മളെല്ലേ കഷ്ട്ടപ്പെട്ണ്ടേ അതെന്റെ മൈൻഡില്ള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് പോക്ന്നത്
ആഹ്
നീ ഇതക്കെ എപ്പോ ഞാൻ പർഞ്ഞ് ഒ എക്സ്ട്രാ ഒര് കുപ്പി വേറെ ഈ രണ്ട് കുപ്പി അതവാ കുടിച്ച് തീരവാന്നങ്കി
ആന്നൊ വേറെ ഉണ്ട് ഓഹ് ആഹ്
അതല്ല ക്ഷീണത്തിനും നല്ലതാ ഈ പിള്ളാർക്കെ എന്നാ എന്റെ മക്കള് പറയാ ഉമ്മച്ചി പിന്നെ ആ കുപ്പിയൊന്നും എടുത്തോണ്ട് വരല്ലും ഞങ്ങള് വല്യ പിള്ളാരായന്ന്
ആഹ്
രണ്ട് പിള്ളാര കാര്യം ഒന്നും പറയണ്ട
ഉം പേരെന്തുവാ അവരുടെ
പേരോ മോനും മോളുവാ ഞാന് പേര് നിങ്ങൾക്ക് അറിഞ്ഞു കൂടെ
ആഹ് ആഹ് ആഹ് അറിയാം അറിയാം
പിന്നെ എന്തോ പറയാൻ വന്ന് പി ഓ വേറെന്തുവാ ഇനിയിപ്പോ വൈകീട്ട് ഇതിലെ കൂടെ എനിക്ക് കാണാം സ്കൂൾ വണ്ടി ഇതിലേ കൂടെ പോകുമ്പോ ഞാൻ ഇവിടെ ഇറങ്ങി കൈ കാണിക്കണം അല്ലെങ്കി പിന്നെ അത് മതി ഞാ ഞങ്ങളെ നോക്കിയില്ല ഞങ്ങള കൂട്ടുകാര് കളിയാക്കി ഉമ്മച്ചി ച്ചി അവിടെ നിന്ന് നോക്കിയില്ല നിന്റെ അമ്മ കൈ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് വൈകിട്ട് എന്തെല്ലാം കേൾക്കണം അതുകൊണ്ട് ഒരു മൂന്നര തൊട്ട് ഞാൻ ഇറങ്ങി അതിന്റെ വാത്ക്കെ നിൽക്കും
ആഹ് അവിടെ നിക്കും ആഹ് ആഹ്
ഇപ്പറത്ത് ഞാൻ ഇരിക്കുന്ന സൈഡിൽ ഇരിക്കും കേട്ടോ ചില ദിവസങ്ങളി ഞാൻ കാണാ പിന്നെ ഞാൻ മൊബൈലിൽ നോക്കി അങ്ങ് ഇരിക്കും
അങ്ങ് തുടങ്ങുവല്ലോ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്
ഉമ്മച്ചി എന്തിനാ അങ്ങനെ നോക്കി നമ്മള വണ്ടി പോകുന്ന സമയം ഉമ്മച്ചിക്ക് അറിഞ്ഞു കൂടെ നമ്മള് കാത്തിരുന്ന് നമ്മള് കാത്തിരുന്ന് കൂട്ടുകാരെയെല്ലാം കാണിച്ച് കൂട്ടകാരെടുത്ത് പറ ദാ എൻ്റെ ഉമ്മിച്ചി കടയിലാ ഉള്ളത് നമ്മള് റ്റാറ്റ കാണിക്കുന്നേന് പോസ് പറഞ്ഞ് വെച്ചേക്കു അല്ലയോ
ഓ അത് ശരിയാ
അപ്പൊ നോക്കാതെ വരുമ്പോ അയ്യേ നിന്റെ ഉമ്മച്ചി കണ്ടില്ലേന്ന് പറഞ്ഞ് കളിയാക്കും
അത് കൊള്ളാം എന്തായാലും ഉം ശരിയെന്നാ ഉം
അവൻ അവളുടെ കുറ്റം പറയും ആഹ് അവള് അവന്റെ കുറ്റം പറയും ആഹ് സ്കൂളില് ആർക്ക് ടീച്ചറിന്റെ കയ്യിന്ന് അടി കി കിട്ടിയാല് രണ്ട് പേരും വീട്ടി വന്ന് പറയും അവരോർക്ക് കിട്ടുന്നത് പറയൂല്ലാ
അത് ഇല്ലാ
ഇല്ല ഇല്ല ഇല്ല അവന് കിട്ടുവാന്നേ അവള് പറയും ഇന്ന് നിങ്ങള മോന് അടി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇവൻ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടാ
ആണോ ആഹ് ആഹ്
ദാണ്ടേ ഇന്ന് നിങ്ങള മോൾക്ക് അടി കിട്ടിയിട്ടുണ്ട് ഇവള് ഭയങ്കര കുരുത്തക്കേടാണ് അതുപോലെ ചെറ ചെറക്കന്മാർക്ക് എന്തുവാടെ മേടിക്കാൻ ഉള്ളത് നമ്മള് കടയിൽ പോയ കമ്മലുകള് സ്ലൈഡുകള് ഇരിക്കുന്ന കാണുമ്പോ വേടിച്ച് വെക്കും വീട്ടിൽ ചെല്ലുംമ്പം അറിയാം അവൾക്ക് മാത്രം എല്ലാം ഉം എന്നിട്ട് ഒരുങ്ങുമ്പോഴോ ഇവ ഇവള്ക്ക് എന്തര ഒരുക്കാന്ന് ഇവള് ഇപ്പഴേ അങ്ങ് ഒരുക്കുവാന്ന് പറയുവാ മോന് ഇവളക്ക് എന്തര് ഒര് ഒരുക്കാ ഉമ്മച്ചി ഇവളങ്ങ് ഫാഷൻ കളിക്കുവാ എനിക്ക് അറിഞ്ഞുടാ എന്തൊക്കെ പറയന്ന് വെച്ചാ
ആഹ്
കണ്ണാടി നോക്കക്കു ആണാല്ലോ അങ്ങ്
ആണല്ലേ യെ യെ
ലിപ്സ്റ്റിക് ഇട്ടുന്നു ഒര് ലിപ്സ്റ്റിക് ഇട്ട് അത് മായ്ക്കുന്നു അടുത്ത ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അന്നാരം അവള് ചേയിക്കും ഇന്നാ നിയും കൂടെ അങ്ങ് ഇടടാഎന്ന്
ആഹ് അത് അന്നെ അത് പൊലെ ഇട്ട് കൊടുക്കണം അങ്ങ്
ഓ ഒന്നും പറയണ്ടാ എന്തോ കണ്ട് കൊച്ച് മക്കളെ കാര്യങ്ങള് ഇച്ചിരി രെസവാ
ആഹ് ആഹ്
ഇത് ഞാനേ കട്ടാക്കിട്ട് വിളിക്ക്യാമേ
ആഹ് ശെരി ആഹ് ശെരി എന്നാ